ഹലോ
ഹലോ
എവിടടി എന്ത് ചെയ്യവാ?
ഫുഡായി.
പിന്നെ നിന്റെ ക്ലാസ് ഒക്കെ കഴിഞ്ഞോ?
ഇന്നെന്തുവായിരുന്ന്
ഇന്ന്ഞങ്ങൾക്ക്കേക്കിന്റെക്ലാസ്സ് സ്റ്റാർട്ട്യ്തു
എടിഅതെനിക്കൊന്ന്കൊറച്ച് പറഞ്ഞുതരാമോഎനിക്ക്ആ കോഴ്സ്പഠിക്കുണെന്ന്താല്പര്യണ്ട്ടി അത് സംഭവങ്ങനെയാ എങ്ങനാ സംഭവംക്കൊന്ന് പറഞ്ഞെരാവോ ഇനിക്ക് പഠിക്കാനൊരുതാല് പര്യോണ്ട് പ്പ അതാവുമ്പ എനിക്ക് നിന്റെകൂടെ വന്ന് പഠിക്കാവല്ലോ
അപ്പൊ ങ്ങനെന്ന് വെച്ചാല് ന്തുവാരുന്നു മൂന്ന് ടൈപ്പിലുണ്ട് കോഴസ് അതായത് അല്ല മൂന്ന് അതായത് വൺമന്ത്ണ്ട് ത്രീമന്ത്ണ്ട് പിന്നെ ഇസ്ലാമിക് ഡിപ്ലോമ കോഴ്സ്ണ്ട് ഡിപ്ലോമാവുമ്പം അതിനകത്ത് നമക്ക് എല്ലാം ഒരുവിധം എല്ലാം ഇൻക്ലൂഡാകും അതായത്
ആഹ്
ഒരു പേസ്റ്റ്രിഷെഫ്വാവാനുള്ള എല്ലാ കാര്യങ്ങളും അയിനകത്ത് ഓൾമോസ്റ്റെല്ലാം ഇൻക്ലോഡാണ് പിന്നെ അതുപോലെന്നെ സിക്സ് മന്ത് ഇന്റേണ്ഷിപ്പും കാണും ഞാനിപ്പ എടുത്തേക്കുന്ന് സിക്സ്മന്താണ് പ്പം ആഹ് ഇപ്പം ത്രീമന്ത്സ് ആ ഫോർമന്ത്സ് കഴിഞ്ഞു ഇനിയിപ്പം ഏഹ് നിയൊരു റ്റൂ അല്ലെങ്കി ത്രീമന്ത് വരെ കാണും അത് കഴിഞ്ഞിട്ട് ഇന്റേൺഷിപ്പിന്റെതാണ്.
എങ്ങനുണ്ട് ഇതിനൊക്കെ എൻജോയയ്യാൻ പറ്റുന്നുണ്ടോ ആ ഒരു കോഴ്സ് നിനിക്ക് താല്പര്യംള്ളോണ്ട് പോയാന്ന് എനിക്കറിയാം ന്നാലും എങ്ങനെയൊക്കെയുണ്ട് സംഭവം അവിട്ത്തെ ഒര് കാ ഇതും അവിടത്തരുതും സംഭവങ്ങളൊക്കെ
നല്ലോണം എൻജോയയ്യുന്നുണ്ട് കാരണം എനിക്കിഷ്ടപ്പെട്ട് ചെയ്ന്നായോണ്ട് ഏ നേര് ന്തിനെക്കാളും ഞാന് ആ ഭയങ്കര എൻജോയയ്താണ് ചെയ്യുന്നെ കാരണം ഇഷ്ട്ട ഉള്ള കാര്യവുമ്പ മ്മളത് പോലെ ആയിട്ട് ചെയ്യല്ലോ പക്ഷെ നല്ലവർക്കും കാര്യങ്ങളുണ്ട്
കയിമ്പോ ബേക്കിങ്ങെന്ന് പറയുമ്പോ നമ്മള് ചൂടാക്കി ഇങ്ങനെ ഓവൻല് ചൂടാക്കി അങ്ങനെ ചെയ്യുന്ന സാധനണോ ഈ ബേക്കിങ്ങ് എന്ന് പറയുന്നത്
ആ അതെ ബേക്കിന്നറയുമ്പോ നമ്മള് ഓവൻല് ഓവൻല് ആ അതെ പക്ഷെ അത് മാത്രല്ലവ്ടെ അതന്ന് വെച്ചാല് ജെസ്റ്റ് അയ്ന്റെ ബേസിക് ക്കേണ് അവിടെ അതിനെ കുറിച്ചുള്ള ഒരുപാട് കാര്യങ്ങള് പഠിപ്പിക്കുന്നുണ്ട് നമുക്കിപ്പം അവിടെന്ന് പറയുമ്പം ഇപ്പ ഡിപ്ലോമ എന്നൊക്കെ പറയുമ്പഴത്തേക്ക് ഇവിടെ തന്നെ നമുക്കിപ്പോ സത്യം പറഞ്ഞാല് ഒരു ഹോട്ടലിപോയി വർക്കെയ്യുന്നെ ങ്ങനെയാണ് അതേപോലെയാണിവിടെ സംഭവം പഠിക്കുവാണെങ്കിലും ഒരു ഹോട്ടലിപോയി വർക്കെയ്യുമ്പോ അല്ലെങ്കിഒരു കഫെ തുടങ്ങുമ്പ നമ്മളെന്തൊക്കെ ചെയ്യണം അതെല്ലാം നമ് ക്ക് ചെയ്ത് പഠിപ്പിക്കുകയാണ് അതായത് അയ്ല്
അപ്പോര് ഫുള്ള് പോസിറ്റ് റ്റീവായിട്ടുള്ള രീതിയല്ലേ ഒരു പോസിറ്റീവ് മൈൻഡ്ണ്ടല്ലേ
ഉം ഒരു മിൻറ്റെ ആഹ്
ആ അങ്ങനെന്തായാലും പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ഉള്ളത്കൊണ്ട് നമുക്ക് നല്ല ഇതായിട്ട് മുന്നോട്ട് പോകാൻ പറ്റും അല്ലേ എല്ലാ കാര്യങ്ങളും അതിനോട്ട് പറയുന്നത് കൊണ്ട് അല്ല പോസിറ്റീവായിട്ടുള്ള മൈൻഡ് ള്ളത്കൊണ്ട് നമക്ക് ചെയ്യാനൊക്കെ എളുപ്പവാ ല്ലേ പഠിക്കാനൊക്കെ
ആ അതെ
പിന്നെ ഇതിനകത്ത് ഈകേ ക്ക് മാത്രെ നമ്മളെ പഠിപ്പിക്കുന്നുള്ളൂ അതോ വേറെ കാര്യങ്ങളോക്കെ ഉണ്ടാക്കാനും അത് നമ്മളെ പഠിപ്പിക്കുന്നുണ്ടോ അതൊ കേക്കിന്റെ മാത്രെള്ളോ
കേക്കാകെ ജെസ്റ്റ് അയ്നത്ത് ഒരു സെറിയൊരുപാട്ട് മാത്രാണ് വേറെ ഒരുപാട് കാര്യങ്ങളുണ്ട് അതായത് റെഡ്സ് ന്താരുന്നു ബ്രഡ്സ് ഡ്സർട്സ് പിന്നെ ഇപ്പൊ കേക്ക് ന്നാണെങ്കിലും ഞാനിപ്പോ ഇത്രേ വർഷ ബേക്ക്യ്തെങ്കിലും ജസ്റ്റ് യൂട്യൂബി കണ്ടുള്ള ബേ‌ക്കിങ്ങെ അറിയത്തുള്ളൂ പക്ഷെ ഇവിടെന്ന് പറയുമ്പം അത് ജസ്റ്റ് ഒരു ഒരു മൂല മാത്രണ് ഇനി അങ്ങോട്ട് ഒരുപാട് കാര്യങ്ങള് അയിനെക്കുറിച്ചുണ്ട് പല ടൈപ്പിലെ കേക്ക്സേളുണ്ട് പിന്നെ ഫ്രഞ്ച്പേസ്ട്രീസ്
അതെന്തു വാടി
ഫ്രെഞ്ച് വേസ്റ്റ്ന്ന് പറയുമ്പോ ഇപ്പം ഈ ഡെസേട്സ് ഒക്കെന്ന് പറയുമ്പോഴത്തേക്കും അല്ലെങ്കി സ്വീറ്റ് ഐറ്റംസും അങ്ങനത്തൊക്കെ കൂടുതലും ഫേമസ് ആയിട്ടുള്ളത് ഫ്രാൻസാണ് അപ്പം അവടത്തെ സ്പെഷ്യൽ ആയിട്ടുള്ള പല വെറൈറ്റി ടൈപ്സ് ഏ കേക്ക് കാര്യങ്ങള് അങ്ങൊക്കെ ണ്ട് അതായത് നമ്മളീ പാം ട്രെൻഡിങ് ആയിട്ടിരിക്കുന്ന വീഡിയോ ഒകെ കണ്ടിട്ടില്ലേ ഇപ്പോഴത്തെട്രൻഡി ആണ് അതായത്ഈ പല പല ഷേപ്പില് ഫ്രൂട്ട്സിന്റെ ഷേപ്പിലൊക്കെ ഡെസേഡ്സ്
ആഹ്
ആഹ അതൊക്കെ അതിപ്പം ക അത് പണ്ടോട്ടെ ഉണ്ടങ്കിലും കരന്റ്ലി അത് ഭയങ്കര ഇപ്പൊ അത് ഭയങ്കര ട്രെൻഡിങ് ആണ് ഈ ഫ്രൂട്ട്സും മാങ്കോര ഷേയ്പ്പും ഡെ ഡെസേർട്ടും കാര്യങ്ങളൊക്കെ ഇപ്പൊ ഞങ്ങക്കതിപ്പോ കഴിഞ്ഞു ഉം അപ്പൊ അതൊക്കെ ഇനി ട്രൈ യ്യണോന്നുണ്ട് നമ്മളിവിടെങ്ങും ഒരുപാട് ഷോപ്പിലൊന്നും ഞാ ഇത് കണ്ടിട്ടില്ല അപ്പം ഒര് കഫെയൊക്കെ തൊടങ്ങി അതൊക്കെ ഇവിടെയൊക്കെ കൊണ്ടുവരണംന്നുണ്ട്
പ്പം ഈ കഫയൊക്കെ തൊടങ്ങ്ണ സമയത്ത് എങ്ങനെ തൊടങ്ങും എങ്ങനെ നമ്മൾ ആ ഒരു സ്റ്റാട്ടപ്പ് കൊണ്ടുവരും ന്നുള്ള വല്യഐഡിയ യും നിനക്കുണ്ടോ
വല്യ ഐയ്ഡിന്നുഇല്ല അതുകൊണ്ടാണ് ഞാനിപ്പ ഇത് പഠിക്ക്ന്ന് കാരണം ഇത് പഠിച്ചാല് സന്ത് ഇന്റൻഷിപ്പ് ഉണ്ട് അത് കഴിഞ്ഞിട്ട് കൊറച്ചാള് വേറെവിടേലൊക്കെ നിന്ന് ഏ വർക്കൊക്കെ ചെയ്തിട്ടേ ഞാൻ കഫ തൊടങ്ങത്തുള്ളൂ കാരണം ഒരു കഫ് പെട്ടെന്ന് തൊടങ്ങി കഴിഞ്ഞാൽ പിന്നെ ലൈഫിൽ വന്ന് അത് നോക്കികൊണ്ട് പോകത്തേ ഉള്ളൂ അപ്പം അതിനു മുമ്പ് എന്തേലൊക്കെ വേറെ എന്ന് വെച്ചാ കൊറച്ചാള് എവിടേലൊക്കെ നിന്ന് വർക്കെയ്ത് ആഹ എക്സ്പീരിയൻസ് ആകും പിന്നെ ഓരോന്ന് വേറെ ഇതൊരു കടയിട്ടാ അങ്ങനെ അത് മാത്രം നോക് കിങ് പോവത്തല്ലേ ഉള്ളു അപ്പൊ പുറത്തേതേലും ഒരു കൺട്രി പോയി വർക്ക്യ്യണന്നുണ്ട് അങ്ങനൊക്കെ ചെയ്യണം
പിന്നെ അവിടത്തെ ആ ഒരു പട്ത്തം നമ്മളുടെ ഇപ്പൊ ഒരു ഇപ്പ എല്ലാം പഠിപ്പിക്കണംന്നൊക്കെ പറഞ്ഞില്ലേ അപ്പം അതിനെപ്പറ്റിയിട്ട് എന്ന് വെച്ചാൽ ഇപ്പം ഇപ്പം എന്നാലും എനിക്ക് ക്ക്‌ ഇങ്ങനെ ഉണ്ടാക്കാനൊന്നും അറിയത്തില്ല പ്പം നിനക്കെന്ന് പറയുമ്പോ നീ നേരത്തെ കേക്ക് ക്ക്‌ളൊക്കെ വീട്ടില് ഉണ്ടാക്കി ചെയ്തൊകെ കൊടുത്തോണ്ട് നിനക്ക് ഒരു ഏകദേശം ഐയ്ഡിയ ഉണ്ടായിരുന്നു ക് ഒരു ഐഡിയ ഇല്ലാ ഒരു ഐഡിയ ഇല്ലാത്ത ഒരാൾക്ക് വരുമ്പോ എങ്ങനെയായിരിക്കും അപ്പം എനിക്കന്നൊക്കെ പറയുമ്പോ അതിനെറ്റി അങ്ങനെ ഐഡിയ ഒന്നു ഇല്ലല്ലോ കേക്ക് ഉണ്ടാകുന്ന ഐഡിയപോലും എനിക്കറിയത്തില്ല കഴിക്കാൻ മാത്രമല്ലേ അറിയത്തുള്ളൂ അപ്പം അവിടെ അതിന് അങ്ങനെ വരുമ്പോത്തേക്കും നമ്മള് എന്തു ചെയ്യും
അങ്ങനെ ഇപ്പ നിനക്ക്‌ ഒന്നും അറയിത്തില്ലങ്കല് എന്നെ പഠിപ്പിക്കുന്ന എങ്ങന അതുപലെന്നെ അയ്രികും നിന്നെവിടെ പഠിപ്പിക്കുന്നത് അതായത് പേറ്റുസറ്റ് കാര്യങ്ങള് അവിടെ പഠിപ്പിക്കും
ഓ അപ്പൊ ഈ നല്ലൊരു മേഖലയാണല്ലേ അപ്പൊ ഒള്ളൊരു പോസിറ്റീവ് മൈൻഡ് പോസിറ്റീവ് ആയിട്ടുള്ള കാര്യങ്ങളാണ് ഇതില് ഫുള് കേൾക്കുന്നത് കാരണം ഇതെന്ന് പറയുമ്പോഴത്തേക്കും നമുക്ക് ഒരുപാട് സ്ട്രെസ്സും അങ്ങനെൊന്നും വരാൻ സാധ്യത വല്യ വളരെ കുറവല്ലേ എന്ന വെച്ചാൽ നമ്മളിപ്പോ ഒരു ഒരാളുടെ കീഴിൽ നിന്ന് വർക്ക് ചെയ്യേണ്ട അല്ലെങ്കിൽ അങ്ങനെ ഒരു സംഭവങ്ങളൊന്നുമില്ല നമ്മൾ ക്ക്നമ്മളുടെ ഒരു പ്രൊഫഷൻ അല്ലെങ്കിൽ നമ്മുടെ ഒരു താല്പര്യം ചെയ്യാൻ പറ്റിയിട്ടുള്ള ഒരു. സംഭവം കൂടണല്ലേ അതായത് മറ്റുള്ളവർക്ക് ഇഷ്ട രീതി മറ്റുള്ളവർക്ക് ഇഷ്ടപ്പെടുന്ന രീതിയില് ഇപ്പൊ ഫുഡ്ന്ന് പറയുമ്പോഴത്തേും എല്ലാവർക്കും ഉള്ള ഒരു കാര്യവാ പ്രത്യേകിച്ച് സ്വീറ്റ് ഐറ്റംസന്ന് പറയുമ്പോഴത്തേക്കും ഭൂരിാഗം പേർക്കും ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമല്ലേ അപ്പം അത് വെച്ച് നോക്കുവാണെങ്കിൽ നല്ലൊരു ഐഡിയ അല്ലേ ഇത് അപ്പൊ ഈ ആളുകൾ ഇപ്പൊ കഫയൊക്കെ തുടങ്ങുകവാണെന്നുണ്ടെങ്കി ഫസ്റ്റ് ഇത് നീ പ്രിഫർ ചെയ്യുന്ന എന്തുവായിരിക്കും കേക്ക് തന്നെ ആയിരിക്കുമോ
അല്ല ഓ അതാ ഇപ്പോ നേത്തെ പറഞ്ഞ പോലെ എന്തേലും വെറൈറ്റി ഐറ്റസ്അതൊക്കെ ഇത്ത എവിടെ എപ്പോഴാലും കേക്കൊക്ക പറയാൻ വേണ്ടൊക്ക കോമ ആയിട്ടള്ള
അല്ല ഫസ്റ്റ് നമ്മള് കേറുമ്പത്തേുകും കേക്ക് കേക്ക് ചെയ്തിട്ട് പിന്നെ വെറൈറ്റി പിടിക്കുന്നല്ലേ നല്ലത് അതാവുമ്പോ നമ്മളുടെ റിലേറ്റീവ്സ് എന്തായാലും ഫ്രണ്ട്സിനാണെങ്കിലും ഫസ്റ്റ് കേക്ക് എന്തായാലും നിനക്ക് ഓർഡർ കിട്ടുവല്ലോ അപ്പത് പിന്നെ പിന്നെ അവരിലൂടെങ് പറഞ്ഞ ഇങ്ങനെ അറിയുമല്ലോ ഇങ്ങനെ വെറൈറ്റി സാധങ്ങളുണ്ട് അല്ലെങ്കി ഇപ്പോന്ന് പറയുമ്പോഴത്തേക്കും എല്ലാരും ആ സംഭവങ്ങള് പിടിക്കുന്ന ആൾക്കാരെ കാരണം ബർത്ത്ഡേ ഷൂട്ടിനാണെങ്കിലും എൻഗേജ്മെന്റിനാണെങ്കിലും അതിനും പിന്നെ എല്ലാം ഈ കേക്കും അതുപോലെ തന്നെ ഈ കപ്പ് കേക്കുകൾ അല്ലെങ്ക നീ പറഞ്ഞ പോലെങ്ക പറഞ്ഞ പോലെ പല വെറൈറ്റി സാധനങ്ങളൊക്കെ. കൊണ്ടുവരുന്നതല്ലേ അപ്പൊ പിന്നെ നിനക്ക് എന്തായാലും അങ്ങനെരു വെറൈ
അതാ ഞാൻ പറഞ്ഞത് അല്ല കേക്ക് അതാണ് ഞാൻ പറഞ്ഞത് ഇപ്പ ഈ പറഞ്ഞ പോല കേക്ക് കപ്പ് കേക്ക് എന്ന് പറയുമ്പോഴത്തേക്കും എല്ലാവരും കൊണ്ടുവന്ന് നോർമലൈസ് ചെയ്ത കാര്യാണ് അപ്പൊ അവിടെ വെറൈറ്റി കൊണ്ട വരുമ്പോ നമ്മുടെ ഇവിടെക്കെ ആണെങ്കിലും ഇപ്പൊ ഈ ഇടയ്ക്ക് ഏറ്റവും കൂടുതൽ വയറ വയറലായ ഐറ്റംസ് ആണ് ബൺ മസ്ക ആ അങ്ങനെ പുതിയ വെറൈറ്റി ഐറ്റംസ് കൊണ്ടുവരുമ്പം ആൾക്കാർക്ക് കൂടുതൽ അയിനകത്തോട്ട് ആയിരിക്കും ഒന്നോടി അട്രാക്ഷൻ കേക്കൊക്കന്ന് പറുമ്പോ എല്ലാരും കേക്കും കാണുന്ന അങ്ങനൊരു നോർമലായിട്ട് പോകും പക്ഷെ അങ്ങനെ വെറൈറ്റി കൊണ്ടുവരുമ്പോ ആൾക്കാർക്ക് പെട്ടെന്ന് അയിനകത്തോട്ട് ഒരിതു വരും
അതെ അതെ വെറൈറ്റി കൊണ്ടുവരുമ്പറ്റേക്കോ എല്ലാരും വെററ്റി ആണല്ല ഇഷ്ടപ്പെടുന്നത്
ആഹ് അപ്പൊ നമുക്ക് അങ്ങനെ ഒരിത് വച്ചാ ഇപ്പ തന്നെ ജസ്റ്റ് ഒരു വൺ ഐറ്റംസ് കൊണ്ടാണ് അവർ ഇത്രയും അവരിപ്പോ പുതിയഷോപ്പ് വരെ ഇട്ടു
അതെ അതെ അതുപോലെ തന്നെ അത് മാത്രല്ല ഒരുപാട് കാര്യങ്ങൾ ഇപ്പം ബർഗറിന്റെ സ്പെഷ്യൽ സ്പെഷ്യൽ ബർഗറുകൾ പലതരം ബർഗറുകൾ ഇറങ്ങ ഇറങ്ങാൻ തുടങ്ങി അതുപോലെ ഈ പറഞ്ഞ പോലെ ബൺമസ്ക അതുപോലെ തന്നെ പല ഓരോ എന്തെങ്കിലും ഒരു ഐറ്റത്തിന്റെ പല വെറൈറ്റി- കാര്യങ്ങളും കൊണ്ടുവന്ന് കഴിഞ്ഞ ക്ലിക്ക് ആകാവുന്നതേ ഉള്ളൂ കാരണം ഇപ്പോഴും ആഹ് ബിസിനസ് എന്ന് പറയുമ്പോഴും ആഹ് ഒരു ബിസിനസ് എന്ന് പറയുന്നത് എല്ലാം ഒരു പോസിറ്റീവ് ആയിട്ടുള്ള ഒരു സംഭവം തന്നെയാണ്
പക്ഷേ നേരത്തെ പറഞ്ഞ പോലെ സ്ട്രെസ്സ് ഇല്ലെന്ന് പറയാൻ പറ്റത്തില്ല കാരണം ആഹ് സ്ട്രസ്സെന്ന് പറയുമ്പം ആഹ് നമ്മളിപ്പ ഇഷ്ടപ്പെട്ട് ചെയ്യുന്ന കൊണ്ടാണ് അങ്ങനെ
അല്ലാത്ത ഒരാൾക്ക് ഇപ്പോ ഒരു പാഷനൊക്കെകൂടി വന്നാല് അത്രേ നല്ലത് അല്ലാതെ ഇപ്പോ ഇങ്ങനെ വര് ന്നോട് ഇപ്പം ഇങ്ങനത്തെ ആഹ് ഫുഡ് കാര്യങ്ങള് ആ മേഖലയോട് ഇഷ്ട്ടം ഇല്ലാത്ത ഒരാള് വന്നാല് ചെലപ്പോ അസ്പറ്റ് ചെയ്ത് വരാൻ കുറെ ടൈം എടുക്കും.
കാരണം നമ്മുക്ക് നല്ല പണിയുണ്ട് രാവിലെ തൊട്ട് നമ്മുക്ക് എത്ര മണി വരെയാ ഷിഫ്റ്റൊള്ളത് അത്രേം മണിക്കൂറ് നമ്മള് നിന്ന് വർക്ക് ചെയ്യണം ബാക്കിയൊള്ള ജോബ് പോലെ ഇന്ന ടൈമെന്ന് പറയാൻ പറ്റത്തില്ല നമ്മുക്ക് നമ്മടെ ഫുഡോന്നും ഒണ്ടാക്കി നമ്മടെ നമ്മക്ക് തരുന്ന കാര്യങ്ങള് നമ്മളെപ്പഴാണോ കൊട്ക്ക്ന്നേ അത് വരെ നമ്മള് വർക്ക് ചെയ്യണം. ഒരു ഷിപ്പിലൊക്കെവർക്ക് കിട്ടി അല്ലെങ്കി ഒരു ഹോട്ടലിലൊക്കെ കിട്ടി ചെയ്യാന് നമ്മക്ക് വളരെ കുറച്ച് ടൈമേ കാണത്തൊള്ളൂ ഫ്രീയായിട്ട്. അതുപോലെ തന്നെ ബാക്കിയൊള്ള ജോബ്പോലെ അല്ല ഞായറാഴ്ച ഫ്രീ ഒരു ഹോട്ടലും അല്ലെങ്കി ഒരു വിധം ഹോട്ടൽസാണെങ്കിലും ബേക്കറീസൊന്നും സൺഡേ അടച്ചിടത്തില്ല ഇച്ചിരേകൂടി തിരക്ക് വരുന്ന മിക്കടത്തും ആ ദിവസമാണ്. നമ്മക്ക് ആഹ് ഒരു ഫ്രീയായിട്ടുള്ള ഡേ എന്ന് പറയുമ്പോ അങ്ങനെ ഒന്നും പറയാൻ പറ്റത്തില്ല.
ആഹ്
അപ്പോ ഇഷ്ട്ടവില്ലാത്തത് ചെയ്താല് ഒരിച്ചിരി
ആഹ് ഓക്കേടി എന്നാ ഞാൻ എന്നാ പിന്നെ വിളിക്കാം ഓക്കെ.
ഓക്കെ. ഓക്കെ.